ഹലോ
ഹലോ
ലോ കേൾക്ക്ന്നില്ലേ
ആ കേൾക്ക്ണ്ട്
ഹലോ ആ ആ എന്തൊക്കെയാ വിശേഷം വിശേഷം എന്തൊക്കെ ആ ആ മഴ മഴക്കെണ്ടാ ങ്ങട് ആ ഇവിടേയും അങ്ങനെ ത ന്നെ രാവിലെക്കെ മഴയാരുന്ന് ഇപ്പൊ നല്ല വെയി
ആ ഇന്ന് വെയി - ലാണ് അന്ന് വെയിലന്നെ രാവിലെ കൊറച്ചേരം മഴ ണ്ട്
ആ വിടെ ങ്ങനെ കുട്ടികള പോണു -
ആ ആ
അപ്പൊ ഒരു മഴെടതാ
ആ അതെ
അതെ ആ ഇപ്പൊ വെയിലടിച്ച തുണിയളൊക്കെ വെയിലത്തിട്ടാണ
ആ ആ എന്റെ തുണിയള് ഒണങ്ങി കിട്ടി.
ആ ആ മക്കളൊക്കെ പോയോ
ഉം മക്കള് പോയി
ആ
ഉം ആ ഞ്ഞിപ്പോ മൂന്നരക്ക് സ്കൂള് വിടും
ആ വെടിം മൂന്നരക്കന്നെ വിടൽ
ഉം ആ ആ
ച്ചിലെ
ഉം ചോറിറ്റയ്ഞ്ഞ് ഇപ്പ രണ്ട് മണിആയപ്പംന്ന്
ആഹ് അയ്ശെരി എത്ര കുട്ടികള കുട്ടികളെത്രെണ്ണ
എനിക് മൂന്നെണ്ണം ഒരാള് ആറില് ഒരാള് മൂന്നില് ഒന്ന് രണ്ടരവയസ്സ്
ആഹ് ആ ശെരി ചെറിയ കുട്ടീന്ന്
ഉം ഉം.
ഹസ്ബൻഡ് പോയിട്ടുണ്ടാവല്ലേ വർക്ക് ചെയ്യാൻ
ആഹ് ആഹ് ആ ജോലിക്ക് പോയ്‌ ആ ഉണ്ട് എര്ത്തല്ല കുറച്ച് ദൂരത്താണ് സ്ഥലം പണി പോയിരു രാവിലെ പോയി വൈകിട്ട് വരും
സ്കൂൾ അടച്ചിട്ട് ടൂർ എങ്ങട്ടേലും പോയി യോ
ഉം ടൂർ ഒന്നും പോയിട്ടില്ല ടൂർ ടൂർ പോണ പരിപാടി ഇല്ല അങ്ങനെ
അങ്ങനത്തെ പരിപാടിയൊന്നുല്ലാ ആഹ് അങ്ങനെ സിനിമ അങ്ങനോന്നുമില്ല
ഉം ഉം സിനിമക്ക് പോണവരൊക്കെ ഉണ്ട് ചുറ്റുവട്ടത്ത് അപ്പറത്തൊക്കെ
ആഹ് ആഹ് അത് ശരി ഹാ ഹാ ഞങ്ങൾ ഇപ്രാവശ്യം അമ്പലത്തില് ആ വാഴ കണ്ടേയ്
ഉം ഉം
കാണാൻ പോയി കു കുട്ട്യാള് വീട്ടിൽ ചെന്നപ്പഴേ വീട്ടില് അനിയ രണ്ട അനിയീത്തിമാരും നാത്തൂനും കുട്ടികളും എല്ലാരും കൂടെ പോയി രസാണ് ചിരിക്കാന്ണ്ട് നല്ലൊരു നല്ലൊരു പടം കുട്ടികൾക്കില്ലേ
മ് ആഹ് മക്കളൊക്കെ അങ്ങനെ അയൽവാസി പിള്ളേരൊക്കെ പോയിന് അപ്പൊ എന്റെ മക്കൾ എടുത്ത് കാണാൻ വന്ന്ണ്ടോന്ന് ചോയിച്ചു
ആഹ് അയി ശരി
ഇല്ല പറഞ്ഞു
ആഹ് അതെന്താന്നോ കുട്ടികളുടെ സിനിമ കു കുട്ടികൾക്ക് കാണും വേ ണം പത്താം ക്ലാസ്സിലും പ്ലസ്സ്ടുവിനൊക്കെ പഠിക്കുന്ന ആഹ് ഈ കുട്ടികളെ ഇപ്പോക്കെ ഈ മയക്കുമരുന്നു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ. ആ അപ്പോ അതിനെ പറ്റിട്ട്ല്ലേ ഒരു കഥ തന്നെയാണ് കുട്ടികളയിൽ പെട്ടു പോണതും അത് പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഒരു മാനസികമായിട്ട് ഓരോ സു ക്ടും ഭ്രാന്ത്
ഉം ഉം ആ ഇൻക്കറിയാം ഞാൻ കഥ ഫോണിൽ ഞാൻ കണ്ടിട്ടൊന്നു ല്ലട്ടോ
ആഹ് അങ്ങനെയൊക്കെ ഒരു കഥ നല്ലൊരു ക ഥെന്നെയാണ്.
ആഹ് ആഹ്
കാണണ്ടെ തന്നെയാണ് കുട്ടികള്
ആഹ് ആഹ് ആ അതാണ് ല്ലേ എല്ലാരും വാഴ കാണാൻ പോയോ കാണാൻ പോയോ ചോ അതുകൊണ്ടായിരിക്കും ഉം രക്ഷിതാക്കളും കുട്ടികളൊക്കെ ഒന്നിച്ചു കാണണം കാണാൻ പറ്റിയ സിനിമതന്നെ ആ ഉം അല്ല പോയവരൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടണണ കാണ ഫോണില്. ആഹ്
ആ
ഏതാ
ആ അതെ അതെ എല്ലാർക്കും കാണാം.
ഉം
ഒന്നിച്ചി കാണാതെയല്ലേ.
ഞാൻപ്പൊ അങ്ങനെ സിനിമ കാണാറില്ല ആദ്യമൊക്കെ കണ്ടിരുന്നല്ലോം ഇപ്പോ.
സിനിമ ഉണ്ടല്ലോ. അത് കേട്ടില്ല.
ഉം ഏയ്
ഓ വെക്കേഷൻ ആയി.
ഇപ്പ ഉറങ്ങിയതാ ആഹ് ആ. ആഹ്
അത് ശരി ഞാനുംഇല്ല ഇവിടുന്ന് കാണുന്നില്ല ഹസ്ബൻഡ് കൊണ്ടു പോവും.
ഉം ഉം വ് ഏ എ
ആ അൽ എ എന്ത് സിനിമേ അല്ല ഇപ്പൊ പുതിയേ- ഇത് ഇറങ്ങിയതന്നെ ആ അതെതെ അത് കഴിഞ്ഞിട്ട്
ഏത് മോഹിനിയാട്ടന്നറഞ്ഞാ
ആ അതെ അതെ അതേ കൂ എന്താപ്പൊ കഥ എങ്ങനേച്ചിട്ടാ പിന്നെ ഒരു കൊലപാതകം ചെയ്യ്ന്നതാണ് എ അതോ ഒരു വീട്ടില്ള്ളവരെല്ലാരുംപാടെ കൂടിട്ട് ഏ പൊ അത് തെളി ഒരാള് ഒറ്റയ് ല്ലേ കൊണ്ടടക്കാൻ പറ്റുള്ളൂ ത് കൂട്ട കൊലപാതകാണ് അവര് കയ്യബദ്ധം പ എന്താണ് ഒരാള് മരിക്ക്ണ്ത് എന്നിട്ട് അവര് അത്ങ്ങനെ പിന്നെ മറക്കാൻ നോക്കും അപ്പൊ ഒരാൾ- കണ്ടുപിടിക്കാനുള്ള ഓനൊരു സംശയം തോന്നും അതിന ആ സംശ യം തോന്ന്നോൻ്റെ വീട്ടിലാണ്ട് കൊണ്ടേടും ലാസ്റ്റ് ഈ ബോഡിഎന്തെലും കാ ട്ടണ്ടേ അയിലാ അവടെ ഓൻ്റെ വീട്ടി - ഇല്ല കൊണ്ടോടും പിന്നെ
ഉം ഉം
ഓനും പെടുതില് ഇവരെ കൂട്ടത്ത് അവനറിയില്ല ഇവരാണ് കൊടുന്നാക്കിയേ പക്ഷെ- വേറെ ഒന്നൂല്ല അതിന്നു അവനു - അവനുവരെ കൂട്ടത്തു കൂടു അങ്ങനെ ലാസ് ഇല്ല എന്താ ചെയ്യാന്നോ?
ഉം
ബോഡി ആക്ക് മാറ്റനൊരു അതിപടെ കൊണ്ടാൻ നോക്കുമ്പോ പോലീസിൻ്റീം അല്ലെങ്കി ജനങ്ങളെക്കെ കണ്ണ്പ്പെടും ഏ അപ്പൊ ബോഡി കൊണ്ടേടാനവർക്കൊരു സ്പലല്ലാത്തോണ്ട് അവിലാസ്സ്റ്റിത് മാറ്റ ലാസ്റ്റെന്ത് ചെയ്ത്‌ന്നോ പിന്നേ എറച്ചി കാരം എറച്ചി വെട്ട്ണാളില്ലേ അയാളെ വിളിച്ചൊൻ്റാണ് ഏ ന്നിട്ട് അയാളേം കൊണ്ട് ഇത് പാഡ്‌സ് പാക്കിട്ട് കവറിലാക്കി. ഏഹ് ഒരുപാട് കവറിലാക്കിട്ട് ഓരോ കവറും ചെ ഒരു ഓരോരുത്തര് ഓരോരു ഇത്തരി ഓരോ കവറുകൾ അവിടെയും വര പിന്നെ ചെലൊര് നായ ക്കി കൊടുക്കും. ഏഹ് നായക്ക് തിന്നാൻ കൊടുത്തുച്ചി ഇറച്ചിയായിട്ട് പിന്നെ വേറെ ആ ആള് പി കടല് കൊണ്ടോയിറ്റ് മീങ്ങൾക്ക് ഇട്ടു കൊടുത്തു. ആഹ് അങ്ങനെ പലേതു ആയിട്ട് ഈ തെളിവില്ലാത്തൊരു കൊലപാതകായി മാറുന്നതാണ്. ആഹ്. അആഹ്. അങ്ങനെ നല്ല രസ് താണ് വെറും കോമഡിയാണ്. ചെറ്ച്ച് ചെറ്
ആഹ് ചിരിക്കാനുള്ളതും ഉണ്ടാവുംതില്ലല്ലേ?
ചിരിക്കാനുണ്ട് കാ ആഹ് ചിരിക്കാനുള്ള് കാര്യയിട്ട്. പോലീസും പോലീസാര മുന്നില് പടുമ്പളും കൂടി അത് കണ്ടുടിക്കാൻ പറ്റില്ല.
ഉം ഉം ഷേ ഇപ്പത്തെ പുതിയ സിനിമാ നടന്മാരനിക്കും അറിയൂല്യട്ടോ.
ആഹ്. അതെല്ലെ. ക്കറീല
ഫോണില് ഇങ്ങനെ കാണാ ന്നാലും അറീല്ല ആദ്യത്തെ പോലെ ഒന്നും ഇപ്പൊ കൊറേ പേരില്ലേ ന്ന്
ഇപ്പം പുതിയ പുതിയ ഇറങ്ങിയത് കൊറേ ഈ ഇട്‌ത അതെ പിന്നെന്താ പുതിയ പുതി ഇപ്പൊ അത് പേര് സെക്കൻഡ് പാർട്ടും തേർഡ് പാ പാട്ടൊക്കെങ്ങനെ ഇറക്ക ഇപ്പൊ ഈ വാഴ പറഞ്ഞ സിനിമ ഫസ്റ്റ്ണ്ടാറ്ന്നു അല്ല വാഴ ടൂ ആക്കി അതുപോലെ ദൃശ്യം വണ്ണ് ടൂവ് അങ്ങനെ ഓരോ ഒക്ക ഒ പേരിങ്ങനെ അതെ അതെ അതെ ആ രണ്ട് സിനിമാണാ പറ്റി
ഞാന് കൊറേ മുന്നെ പോയതാണേ ഇവിടുന്ന് കൊണ്ടൊവൂല ആ വെക്കേഷൻ ന്നായപ്പഴേ
ഉം ഉം
അനിയത്തിയാണ് കൊണ്ടോണാള് അനിയ എൻ്റെ അനിയത്തി
ആ ആ ആ
ഇവിടുന്ന് ഹസ്ബൻഡ് ഒന്നും കൊണ്ടോവൂല
ആ
അപ്പൊ അവടെ വീട്ടില് ചെല്ലുമ്പോ അനിയത്തിം കുട്ടീയെളും അങ്ങനെ പോവും എല്ലാരും പാടെ
ബൻഡ് കൊണ്ടാേവോ
അനത്തിയുടെ ഹസ്ബൻഡല്ല അവളെ ഹസ്ബൻഡ് ഗൾഫിലാണ് അവളങ്ങനെ കൊണ്ടോവും നല്ല ഞങ്ങള് പിന്നാല അങ്ങനെ പോയാ മതി ബാക്കി കാര്യക്കെ അവളേ
ആ ആ
ആ അവൾക്ക് ജോലിണ്ട്
ആ
ട്രെയിനറാണ് ഈ ജി ഫ്രീ ഫിറ്റ്നസിന്റെ ജിമ്മിന്റെ ആ ലേഡീസിന്റെല്ല ജെൻസും ലേഡിയൊക്കെണ്ട്
ആ
അപ്പൊ അയിന്റെ ട്രെയിനറാണ് ഓൾക്ക് ഹസ്ബൻഡിനെ ആശ്രയിക്കാനൊന്നും വേണ്ട
വേണ്ട കയ്യില് കാശും ണ്ടാവും എല്ലാ ആ എല്ലാ സമ്മതണ്ടായാ മതിയാവൂലലേ
മ്മതം കിട്ടിയാ മതി ബാ
ഉം ആ
ഹ ഹ ഹ ഹ അപ്പ അങ്ങനെ കൊണ്ടു പോവും പിന്നെ പൂള് പൂളിക്കി ചാടാൻ വെറുതെ കു കുട്ടികള് പോയി അയിതിനല് ഇപ്പൊ അങ്ങനെയൊക്കെ തന്നെല്ലേ വെറും എൻജോയ് ചെയ്യല്ലേ പിന്നെ പാർക്ക് പിന്നെ ഇവിടെ ഞങ്ങടെ അവിടെ ചെറിയൊ പാർക്കുണ്ട് കുറച്ച് ദൂരം പോണം അവിടെ പോയി കുട്ടികൾ ഇങ്ങനെ ആ ഇതില ഒക്കെ ഊഞ്ഞാനാട്ടും ചാടലും ദാ വര് നല്ല രസ കുട്ടികൾക്ക് അത് രസല്ലേ
ആ ആ ഞമ്മ കണ്ടി
ആ അവിടെ കണ്ടങ്ങനെ ഇരിക്കും ഇപ്പൊ അച്ഛനും അമ്മിയ എല്ലാരും പോരും ആദ്യൊന്നും പോന്നരുന്നില്ല എങ്ങോട്ടും ഇപ്പൊഓര്ക്കും കാല മാറ്മ്പോ കോല ഏ അവരും പോലും അവരും പോരും ആ അപ്പ അങ്ങനെ നല്ല രസമാണ് മോള അവിടെക്കെ കരയുന്നുണ്ടല്ലോ
ആ
മോള മോനാ
ഗയിറ്റമ്മ കേയറാൻ പോയതേനു
ആ അത് ശരി
ഉ
അങ്ങനെയൊക്കെയന്ന് എന്തായാലും ഇന്ന് മഴ ഇല്ലാത്ത കൊണ്ട് നല്ല സുഖം
ഓ
എന്നനായിക്ക കൊട്ടേട്ടോ
ആ ആയിക്കോട്ടെ ശരി